ആ കേ
ഓക്കെ നമുക്ക് കൃഷി കൃഷിയെ പറ്റി സംസാരിക്കാം
ഓക്കെ ഓക്കെ ഓക്കെ എനിക് അതിനെ പറ്റി അങ്ങനെ ഒരു സയന്റഫിക് ക്കറിവില്ല പക്ഷേ എന്നാലും നമ്മള് സംസാരിച്ചാണല്ലോ അറിവ് നേടുന്നത് നമുക്ക് സംസാരിക്യാം
ഓക്കെ ഓക്കേ ആ നമ്മള് ഈ ഹൗ വോൾഡറിയു ന്നർഞ്ഞരു സിനിമയുണ്ടല്ലോ മ ഞ്ചുവാരിയർന്റെ അതിനകത്ത് അത് അത് കഴിഞ്ഞ ശേഷം നമ്മടെ സ്ത്രീ ജനങ്ങളെല്ലാവും എല്ലാവരും കൃഷി ചെയ്യുന്നതും കൂടി നമ്മുടെ വീടുകളിലെല്ലാം ഏഹ് ടെറസ് ഫാമിംഗ ഒരുപാട് കൂടി അതുപോലെന്നെ ഉം ഗവൺമെന്റ് ഒരുപാട് പുതിയ സ്കീമുകള് കൊണ്ടുവന്നു എല്ലാവർക്കും ഇപ്പം ഹരിതകർമ്മ സേനേടെ വഴി ഏ ഏഹ് ഫ്രീ തൈകൾ കൊട്ത്ത് തുടങ്ങി ന്നാലും നമ്മടെ നാട്ടില് ക്യാൻസർ അസുഖങ്ങൾക്കും രോഗികൾക്കും ഒന്നും കൊറവില്ല ആഹ് നമ്മള് നോ നെങ്കില് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മള് തക്കാളിയും ഉള്ളിയും ഒക്കെ കയ് കൊണ്ടുവരുന്നതും അത് കഴിക്കുന്നതും ഒക്കെ അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ചെറിയ ഇടം ഒരു ചെറിയ ഇടം കൃഷിക്കായിട്ട് എപ്പോഴും നമ്മള് ഏഹ് കണ്ടെത്തണം എന്നുള്ളൊരു ആ എന്നുള്ളൊരു സംഭവത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് അതിനുള്ള നമ്മള് സമയം അതിന് വേണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴസ് സുകൾ കൊടുക്കാൻ മാനസികമായിട്ട് തയ്യാ ആണെങ്കിലും നമ്മളുടെ സാഹചര്യങ്ങൾ എപ്പോഴും അതിനെ എതിർത്തായിരിക്കും നിൽക്കുന്നത് ആ ജോലി തിരക്കുകളും മറ്റ് ആ മറ്റ് വ്യക്തിപരമായുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം നമ്മളിതെല്ലാം എപ്പോഴും മാറ്റി വെച്ച് മാറ്റി വെച്ച് ആഹ് ഇതെപ്പോഴും നമ്മളരു പച്ചക്കറി കട പോയില് പോയി പച്ചക്കറി വാങ്ങുന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത് നമുക്കൊരു സമയവും സന്ദർഭവും കിട്ടിയാൽ ഇത് ചെയ്യാവുന്ന കാര്യമാണല്ലോ
ഉം അതെ അതെ
ഉം
അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പം വീട്ടിൽ നമ്മള് ചെറിയ ചെറിയ കൃഷി ചെയ്യുന്നതും ഇപ്പോൾ നമ്മൾ പ്രകൃതിയോടെ ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമ്മുടെ മനസ്സിനായിക്കോട്ടെ മൈൻഡിനായിക്കോട്ടെ എപ്പോഴും നമുക്കൊരു നല്ല കാര്യം മാത്രമേ നമുക്കത് തരാറുള്ളൂ അപ്പം ഏഹ് തീർച്ചയായിട്ടും നമ്മളിപ്പം ഒരു മാർക്കറ്റിൽ പോയിട്ടരു കാര്യം ഒരു എന്താണ് വെജ റ്റബിൾസ് വാങ്ങുന്നു അപ്പൾ പലയിടത്ത് നമുക്ക് മനസിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾസ് പല സംസ്ഥാനങ്ങളിൽ എന്നിട്ടും കയറ്റി എടുക്കുന്ന കയറ്റി ഇറക്കുന്ന ഓരോ വെജിറ്റബിൾസാണ് അപ്പം അവര് ഏഹ് അത് ചിലപ്പം ഒരു വെജിറ്റബിൾ തന്നെ അവിടെ ഇങ് വരാൻ തന്നെ കുറച്ച് നല്ല ടൈം എടുക്കും അപ്പം ഇത്രയും ടൈമിൽ അത് ചീത്തയാകാതിരിക്കാൻ അഫ്കോഴ്സ് അവരതില് എന്തെേലും കെമിക്കൽസ് യൂസെയ്യാറുണ്ട് അപ്പം എന്തുകൊണ്ട് നമ്മള് മാർക്കറ്റിൽ പോകുന്നു അവിടെ പൈസ കൊടുത്ത് അവിടെന്നൊരു സാധനം വാങ്ങി ണ്ട് തിരിച്ചു വരുന്നു അപ്പോ അത്രയും എനർജീസ് ആക്ച്വലി അവിടെ യൂസ് ആകുന്നുണ്ട് അപ്പം ആ എനർജി എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ കൃഷി ചെയ്യാൻ യൂസ് ചെയ്ത്കൂടാ അപ്പം ആക്ച് പലരും കംപ്ലൈയിന്റ് ചെയ്യുന്നു അവർക്ക് ലൈഫില് സമയമില്ല അല്ലെങ്കിൽ അതിന് വേണ്ടി ചിലവ സമയമില്ലന്ന് പറയുന്നു പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാ നമ്മുടെ ലൈഫി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സമയം കണ്ടെത്തി തന്നെ ചെയ്യുന്നതാണ് അപ്പം അത് സമയം ഉണ്ടായ തന്നാണ് നമ്മുടെ ലൈഫെ പല ഡെയിലി റൊട്ടീൻസും നടന്നു പോകുന്നത് അപ്പോൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ ജസ്റ്റ് എല്ലാ എല്ലാ ട്ടെ എല്ലാ ദിവസവും ഒരു ടെൻ മിനിറ്റ്സ് അപ്പം അവധിയുള്ള ദിവസമാണെങ്കിൽ കുറച്ച കൂടെ കൂടുതൽ മിനിറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേള്ളൂ അത്ങ്ങള് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യതെ നമുക്ക് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമുക്ക് ടെറസിൽ തന്നെ നമുക്ക് ചെയ്യണമെന്നില്ല നമുക്ക്‌ മി റ്റത് തന്നെ ചെയ്യാം അഥവാ ഇനിയിപ്പം അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ നമുക്ക് ടെറ ടെറസില് തന്നെ അതിന് വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്ത് ഒരു സ്ലോ പ്ര സായികൊട്ടെ ചെറിയ ചെറിയ ടൈം എടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസം കുറച്ചു ടൈം ചെയ്ത് ചെയ്ത് നമുക്കത് ചെയ്ത് തുടങ്ങാല്ലോ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗവൺമെന്റ്സ് ഗവൺമെന്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇപ്പം ഓരോ വർക്കിംഗ് സ്ഥാപനങ്ങളായിക്കോട്ടെ അവര് ക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്കിപ്പം ഒരു ഒരു വർക്കിംഗ് കൾച്ചറിൽ ഇപ്പൾ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് നമക്കിപ്പൊ ഒരു വർക്കർ എന്ന നിലയിൽ നമുക്ക് ഫുൾ പെർസെന്റേജ് ഇട്ട് കൊടുക്കണമെങ്കില് ഉറപ്പായിട്ടും അവര് അവരുടെ മാനസിക നിലന്ന് മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ ഉണ്ടായാൽ മാത്രം നമ ക്ക് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ ഹൻഡ്രഡ് പേർസന്റെജ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഒറപ്പായി ഈ ഓർഗൈസേഷൻസ് അവരുടെ വർക്കേഴ്സിന്റെ ഒരു മെൻറൽ ഹെൽത്തിന് വേണ്ടീട്ട് കുറച്ച് ടൈം അവർക്ക് കൊടുക്കണം അപ്പ ആ ഒരു ടൈമില് ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കണെന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ട ഒരു കാര്യം
ഓക്കെ ഇപ്പൊ വീട്ടിൽ എങ്ങനാണ് കൃഷിയൊക്കെ ചെയ്യുന്ന ആളാണോ
ഏഹ് വീട്ടിലിപ്പം ഞാൻ എന്റെ പേരൻറ്സ് കൃഷിയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അവരെ ഞാൻ അതില് സ പ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പം അവർക്ക് ചില സമയത്ത് അത് നോക്കാൻ പറ്റിയന്ന് വരത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്
ഓക്കെ വേറൊരു വലിയ പ്രശ്നമാണ് നമ്മള് ആ ആ ആ ഇത് ഇറിഗേഷൻ ഇറിഗേഷൻ ഇല്ലാത്തത് അല്ലെങ്കില് മ ണ്ണിന്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ട് അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചാലഞ്ചസ് പ്പ ഈ അഗ്രികൾച്ചർന്ന് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മള് നേരിടും അപ്പം ഏഹ് ഈ ഈ ന വേനൽക്കാലത്തൊക്കെ കൃഷി ചെയ്യുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാം നദി കളും വറ്റി വരേണ്ട അവസ്ഥയാകും നമുക്ക് കുടിക്കാൻ പോലും വെള്ളില്ലാത്ത അവസ്ഥകൾ ക്കെ വന്നേക്കാം അപ്പ ആ ഒരു സ് സമയത്ത് നമ്മൾക്ക് റിസോഴ്സസിന്റെ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പം ബ അപ്പം നമുക്ക് കൃഷികൾ ചെയ്യാൻ പറ്റില്ല ഇപ്പ ടെറസ് ഫാമിംഗ് ഉൾപ്പടെ നമുക്ക്‌ ഒന്നും ചെയ്യാൻ പ രവസ്ഥയായിരിക്കും ആ വേനൽ വേനൽ കാലം കഴിഞ്ഞ് മഴക്കാലം ആയാലും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന കാഴ്ചയാണ് പ്രളയമാവും അല്ലെങ്കില് മണ്ണിടിച്ചിലാവും അപ്പം
ഉം
മണ്ണിന്റെ ആ ഒരു ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ആ മണ്ണിന്റെ ആ ഒരു ഉ മൂല്യത നഷ്ടപ്പെടുന്ന ഒര് അവസ്ഥയാണ് അപ്പം കൃഷി ചെയ്യാൻ ഒ ഒക്കാത്ത ഒരു ഓഹ് ഒരു കാലാവസ്ഥയും ആണ് നമുക്കിപ്പോ കി ട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മളെ ഏ കൃഷി അല്ലെങ്കില് ഈ ഇപ്പം ഇപ്പ നമ്മൾ കണ്ടുവരുന്നതല്ലേ ഒരേ ഒരേ ചെടിക്കാത്ത് തന്നെ പലതരം വെജിറ്റബിൾസ് സൃഷ്ടിക്കുന്ന പോലത്തുള്ള പുതിയ പുതിയ ടെ ടെക്നോളജി അഡ്വാൻസ്ഡ് ഫാർ ഫാമിംഗ് ഒക്കെ അതായത് നമുക്കിപ്പം സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും നമ്മൾ കാണ്ട് ഒരേ ഒരേ ചെടിക്കകത്ത് തന്നെ കപ്പയും ചേമ്പും ഒക്കെ ലാബ് ഗ്രോൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് വളരുന്നത് അപ്പം ഈ ലാബ് ഗ്രോൺ ആയിട്ട് ഓ ഓ ആയ് വരുന്ന വെജിറ്റബിൾസിന് ക്യാൻസറസ് ആണോ അത് കാർജിനോജിക്കാണോന്നും അറിയില്ല. പക്ഷെ എന്നാലും ഈ കെട്ടിടങ്ങളൊക്കെ കൂടി കൂടി വരുന്നത് കൊണ്ട് നമുക്ക് കൃഷിയിടങ്ങളില്ലാ ത്തതിനാൽ ആ ടെക്നോളജി കണ്ടുപിടിച്ചൊരു സംഭവമാണിത്. അതെന്തോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സയന്റിഫിക് വശം എനിക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനത്തുള്ള ഒരു പാട് ഏഹ് ചാലഞ്ചസ് ഉണ്ടല്ലോ. അതായത് ക്ലൈമറ്റിക് ചാലഞ്ചസ് ഉണ്ടല്ലോ. ഈ യ ഏഹ് ഏഹ് വറ്റി വരണ്ട മണ്ണ്, പ്രള
ഉം
യം, ച്ചില് അപ്പം അതിനെയൊക്കെ ഏഹ് അതിന് അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളില് കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഏഹ് നമ്മള് ഏഹ് അത് അ അന്നും നമുക്ക് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട് എങ്കില് നമ്മളതിനെ എങ്ങനത്തുള്ള സോഴ്സസ് വഴിയാ യിരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നത്.
ഓക്കെ എനിക്കിതിന് ഉത്തരം പറയാനായിട്ട് അതിന്റെ കറക്റ്റ് ഒരു സൊല്യൂഷനായിട്ട് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലൊൻ ക്ക്യാ മേഖലയിൽ വലിയ പരിചയമില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്ന കുറച്ച് ആൻസേഴ്സായിട്ടൊരു സൊല്യൂഷൻ പോലെ ഞാൻ പറയാം. ഇപ്പം, ഏഹ് താങ്കൾ പറഞ്ഞതു പോലെ തന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഉപയോഗി ച്ചിട്ട് നമുക്ക് കൊർച്ചൂടെ സ്മാർട്ട് രീതിയിൽ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാ, അത് വളരെ നല്ലൊരു കാര്യം തന്നാണ്. കാരണം, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഈ ടെക്നോളജീസ് ഇൻക്രീസ് ചെയ്തു വരുന്ന ഒരു കാര്യം തന്നൊണ്. അപ്പ ഈ ടെക്നോളജീസ് അഗ്രികൾച്ചറിലും ഒരു നല്ലൊരു ശതമാനം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കില്, ആൾ ക്കാർക്ക് ആ ഒരു രീതിയില് നമുക്ക് കൊണ്ടുപോവാൻ പറ്റും. പക്ഷെ പലവർക്കും ചെലപ്പം ഈ ടെക്നോളജീസ് ഒന്നും അക്യൂർ ചെയ്യാനുള്ളൊരു സാമ്പത്തികം അല്ലെങ്കി ഇക്കണോമിക്കൽ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവരെയൊക്കെ ഹെൽ പ് ചെയ്യാനായിട്ട് എനിക്ക് തോണിയേന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടിലുള്ള അതോറിറ്റീസ് ഗവൺമെന്റ്സും അവരൊക്കെ എന്ത് ചെയ്യണം? ഒരു നിശ്ചിത ഏഹ് തുക വല്ലാം അവർക്കൊരു ഹെൽപ്പ്ഫ് ഹെൽപ്പ് ആയിട്ട് കൊടുക്കണം. ഇപ്പ ചെല കാര്യങ്ങളിൽ ഇപ്പം ഇപ്പം എന്താണ് നീ ച്ചർന്ന് വരുന്ന ഒരു കാര്യമാണ് ഈ ക്ലൈമാറ്റിക്കൽ ചേഞ്ച്. ഇപ്പം, അങ്ങനത്തെ കൊറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഏഹ് ഇൻ ക്ക്യതില് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നഷ്ടപരിഹാരം എന്നുള്ള രീതിയില് ഇപ്പൊ പലരും ഏഹ് അഗ്രികൾച്ചർ ചെയ്യുന്നത് ഒരു നഷ്ടമാണ്. ഒരു കൃഷിക്കാരൻ എഹ് ചെല സമയത്ത് ഒരു സീസണൽ ഒരു സീസണൽ പ്രോഫിറ്റ് പോലാണ് അവരുടെ ലൈഫിൽ അവർക്ക് ആ ഒരു വരുമാനം വരുന്നത്. ചെല സമയത്ത് അവർക്ക് നല്ല വരുമാനം ഉണ്ടാവും. ചെല സമയത്ത് സീറോ വരുമാനമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കേസസ് ഒക്കെ വരുമ്പോൾ അതിനൊരു നഷ്ടപരിഹാരം എന്നൊരു രീതിയിയില് ഗവൺമെന്റ്സ് ആയിക്കോട്ടെ, അതോറിറ്റീസ് ആയിക്കോട്ടെ അല്ലാത്തെ, ഏഹ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അവരൊക്കെ ഒരു അവർക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ സഹായിക്കണം, അത് തന്നെയാണല്ലോ അവരുടെ ജോലി. അപ്പൊ അങ്ങൻത്തുള്ള സഹായങ്ങൾ ചെയ്യി കയും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആഹ് ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും. വീണ്ടും ഇത് തന്നെ ചെയ്യാനും, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും, അവർക്ക് പുതിയ പുതിയ ടെക്നോളജീസും ചിലപ്പോ ക്യുയർ ചെയ്യാൻ പറ്റി എന്നും വരും. അപ്പൊ അതാണ് എനിക്ക് ഇതിനൊരു ഏഹ് എൻ്റെ മൈൻഡിലുള്ളൊരു ഒരു ഉത്തരമെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ, ഓക്കെ ഓക്കെ. അപ്പം ഈ മഴ സമയത്തൊക്കെ ഇപ്പൊ വീട്ടിൽ നടത്തുന്ന കൃഷിയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇപ്പം മഴക്കാല അല്ലേ?
ഉം ഉം ഉം, അപ്പം മഴ സമയത്ത് ഇവിടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ നെറ്റ് പോലെരു ചെറിയൊരു സാധനം... നമ്മള് കെട്ടിയിട്ടുണ്ട് എല്ലാത്തിനും മുകളിലായിട്ട്, ഒരു വല്യൊരു നെറ്റ് പോലെ, അപ്പം അതിനെ അതിനകത്ത് നമുക്ക് ക്ക്‌ ഭയങ്കര അതായത് ഇങ്ങനെ വെള്ളം വരുമ്പോ... ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് ഇതിനകത്തോട്ട് വീഴത്തില്ല. അപ്പം നമ്മുടെ ആ റൂട്ട്സിനൊക്കെ ഹെൽപ് ചെയ്യാൻ സഹായിക് യത്, പ്പ ചെറിയ ചെറിയ... അതെ അതെ, ചെറിയ ചെറിയ ഡ്രോപ്സ് ഡ്രോപ്സ് എന്ന രീതിയിലായിരിക്കും ചെടികളിൽ വീഴുന്നത്, അപ്പ അത് പെട്ട് പെട്ടെന്നൊരു വെള്ളം അടിച്ച ഒരു എന്താണ് പറയുന്നത് ഒരു ഫോസില് വന്ന് വീഴാത്തോണ്ട്... ആ അതെ അതെ, ആ ഒരു ഹെൽപ് ഫുള്ളായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമ്മള് ഓഫ്കോഴ്സ്... ഏഹ് ഈ വേനൽക്കാലത്തൊക്കെ നമ്മളൊരു രണ്ടും മൂന്നും വെട്ടൊക്കെ വെള്ളം ഒഴിച്ചാലെ... ചെല സമയത്ത് അതൊന്ന് ഉണർന്നിരിക്കത്തുളൂ. പിന്നെ നമ്മള് മെയിന്റനൻസ് അത് തന്നെയാണ് നമ്മള് വീണ്ടും ചെയ്യേണ്ടത്. ഇപ്പം... ഏഹ് ഈ കേട് വന്നതൊക്കെ നമ്മൾ കട്ടെയ്ത് കളയുക. അതുപോലെ തന്നെ എന്താണ്? അങ്ങനെ എന്തെലും നെഗറ്റീവ്സ് കാണുവാണെങ്കിൽ അതിന് നമ്മളൊരു പരിഹാരം ഉണ്ടാക്കി, അതിനെ മെയിന്റൈൻ ചെയ് ത് വരാന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്.
ഓക്കെ, അഹ് കൃഷിന്ന് പറയുന്നത്... അഹ് ഈ പച്ചക്കറി മാത്രമേ ഉള്ളൂ അതോ ഈ പശു.. അഹ് ആട് ബാക്കിയുള്ള മൃഗ മൃഗ മൃഗ കൃഷിയൊക്കെ നടത്തുന്നുണ്ടോ?
ഇല്ല. മൃഗങ്ങളൊന്നും നമ്മുടെ ഗൃഹത്തിലല്ല, നമ്മളിപ്പോ മെയിനാ യിട്ട് ചെയ്യുന്നത് റബ്ബറുണ്ട്... അതുപോലെ ന്നെ ചെറിയ ചെറിയ ഏഹ് ഈ നമ്മുടെ വെജിറ്റബിൾസൊക്കെയാണ് മെയിനാ യിട്ട് ചെയ്യുന്നെ പിന്നെ ചെറിയ ഫ്രൂട്ട് സ് അങ്ങൻത്തുള്ള ഒര് കൃഷി നമുക്ക് വീട്ടില് അമ്മെ ങ്ങനെ വല്യൊരു കൃഷിയൊന്നുല്ല നമ്മുടെ വീട്ടിലൊരു ഹെൽപ് ഫുൾ എന്ന രീതിയില് വീട്ടില് നമുക്ക് ഉപകരി ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊ രു തോതില് മാത്രേ നമ്മുടെ വീട്ടിലുള്ളൂ
ഓക്കെ ഓക്കേ താങ്ക് യു
താങ്ക് യു താങ്ക് യൂ അഹ് ഓക്കെ